ഹ്
ആഹ്
ആഹ് പറ കേക്കണില്ലേ
ആഹ് കേക്കണണ്ട് നല്ല വിശേഷം. എവിടെയാ വീട് വീട് വീട് എവിടെയാണ്?
വീട് കോ കൊറച്ച് ദൂരയാ എന്നിട്ട് എന്താ പരിപാടി?
ഏഹ് ഹേ
എന്താ പരിപാടി ഓച്ചാ
പരിപാടിയൊന്നുല്ല പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കണ.
ആഹ് വെറുതെരിക്ക ആക്കാരല്ലേ എല്ലാം കഴിഞ്ഞ് നോമ്പണ്ട മുഹറ ത്തിന്റെ മ്പിന്റെ
ഇല്ല എനിക്കന്ന് പറ്റൂല അപ്പൊ നോച്ചിട്ടില്ല.
ആ സുന്നത്ത്നപല്ല അപ്പ ഓകുഴപ്പൊന്നും ഇല്ലല്ലോ. ഉ എന്നിട്ട്ന്തെന്താ സ്പെഷ്യൽ എന്താ? ഒന്നും ഇല്ല ഇങ്ങ വെറുതെ ഇരിക്കാ.
ആഹ് ഹെ അയ്ശരി ഉം കുട്ടികളൊക്കെ പോയോ കുട്ടികളല്ലേ.
അതെനിക്ക് ചെറിയ മോളാണ് രണ്ടു മാസായിട്ടോളൂ
ഏഹ് രണ്ടു മാസ ആഹ് അപ്പൊ പ്രസവിച്ചടുക്ക?
ആഹ് പ്രസേിച്ചടക്കാന്
ഉം ഉം സ്വന്തം വീട്ടിലാവൂല്ലേ?
ആഹ് സ്വന്തം വീട്ടലോ നിങ്ങളടെ മക്കളൊക്കെ സ്കൂളിൽ പോയോ?
ആ എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാ ആ ചെറിയ കുട്ടികള മീൻസ് മൂന്ന് വയസ്സൊക്കെ ആയി. ണ്ട് അപ്പൊ ഞൻ അംഗൻവാടിക്ക് പോവലുണ്ട് പക്ഷേ ഇന്നിപ്പം ഇന്നിപ്പം ഞങ്ങളമ്മ ഇന്റെ അമ്മായിമ്മ ഹജ്ജഞ് വന്നതാ അപ്പ ഒക്കെ ന്ന് പോവാൻ മടി. അയില് പിന്നെ പറഞ്ഞയച്ചിട്ടില്ല എന്നും മടി തന്നെയാ കരച്ചിലും വിഴച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോവല് തന്നെയാ ഇ ഇപ്പോ ഇപ്പൊന്ന് ലെവലായി വരുന്നുണ്ടായിരുന്നു ഇപ്പ ഇന്ന് ഇപ്പം പോകണ്ടന്ന് പിന്നെ ഉമ്മ പറഞ്ഞ് എന്നാ അന്ന് പറഞ്ഞ കണ്ടാ കാരണം അങ്ങനെ നിർത്തി ഇനിപ്പോ നാളെ മുഹറം പത്തിന്റെ ലീവ് പിന്നെ ശനി ഞായറും കഴിഞ്ഞ ചെല്ലുമ്പം ഭയങ്കര കരച്ചിലാവും
ആ രണ്ടു ദിവസം ലീവ് എടുത്താ അങ്ങനെയാ ബാഗ് അ് പിന്നെ പോവാൻ മടിയാക്കാര
പിന്നെ പോവാൻ മടിയാണ്
നമ്മൾ ഡെയിലി പോകുമ്പോ നമ്മുക്ക് അത്ര തന്നെ പ്രശ്നം ഉണ്ടാവൂല
ആഹ് അതെ ഇപ്പൊ ലെവലായി ഇങ്ങനെ വരുയായിരുന്നു അയിലപ് പ്പ് ഇപ്പൊ ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടയിന് അങ്ങനവാടില് അയിന് വേണ്ടി പോയ ഇപ്പം ഞാനും ഉമ്മിന്റെ കൂടെ പോരാണ്ന്ന് പെരും കരച്ചിലായിരുന്നു ഇപ്പ അ പിന്നെ ടീച്ചറടുത്ത് കൊടുത്തുകാണ് ഞാനിവിടെ പോന്നീനു ഇപ്പൊക്കെ ലെവലായിങ് ആഹ് മീറ്റിംഗ് മാസ അവസാനം ഇപ്പൊക്കെ അംഗൻവാടി പണ്ടത്തായിരിക്കൊന്നുംല്ലേ ഭയങ്കര സൃ
ആ സ്ട്രിക്റ്റാണ് ആ ആദ്യം നമുക്ക് കുട്ടികള് വെറുതെ തൽക്കാലികം കൊണ്ടയിരുത്തായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും പറ്റൂല ഇപ്പൊ കുട്ടികൾക്ക് കണക്കാക്കി ഫുഡാ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടേ
ആഹ് ഒൾക്ക് ആ പത്ത് കറക്റ്റ് പത്ത് മണിക്ക് ആ കറക്
സമയമാകുമ്പോ എത്തണം അംഗലവാടിയില് നമ്മള് ഹാജറ് ത്താല് പിന്നെ നമ്മുക്ക് കുട്ടികളെ കൊണ്ടുവരാനൊന്നും പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ട് അത്രയും സീരിയസ് ആണെങ്കില് ആദ്യക്കെ കുട്ടികൾ കരഞ്ഞാൽ നിങ്ങള് കൊണ്ടുപോയിക്കോളിന്ന്റിയല്ലോ
ആഹ് ഇപ്പളത് പറ്റൂല ഓല് തന്നെ പൊടിച്ചു വലി ഓല് പുടിച്ച് വെച്ചിട്ടില്ലെങ്കില് ഓല്ക്കാണ് പ്രശ്നം
ആഹ് ഒൾ ഒൾക്ക് പെട്ടെന്ന് ആൾക്കാര് നോക്കാൻ വരുമ്പോ എന്താണ് കുട്ടികളെ ഒരു നമ്മളിപ്പോ ഹാജർ ഇടുവല്ലോ അങ്ങനെ കുട്ടിയെ കിട്ടിയില്ലെങ്കില് എന്തിന്ന് എഴുതിറ്റാ ഒരു ചീത്ത പറയൂന്ന് തോന്നുന്നു ഇപ്പൊ നമ്മള് നമ്മള് പാചകം നമ്മൾ ഉച്ചക്ക് ഉച്ചക്കെരു ഫു പോയി കൊണ്ടിട്ടുണ്ടാവോലോ ചെലെ കുട്ടികൾ കരയാണ്ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റൂല പറയന്ന കേകാം
ഇത് ഫോൺ ആഹ് അത് തന്നെയാണ് ഇപ്പൊ പ്രശ്നം ഇപ്പൊ അയിന് ഹാജറാണ് പിന്നെ മാ സത്തില് എന്താ പറയുക ഹാജറ് എം
പുത് പുതിയ നിയമങ്ങൾ വരുകയാണെ പണ്ട് പണ്ടും ആജറൊക്കെ ഉണ്ടായിരുന്നു പക് ക്ഷേ ആരും നോക്കാനൊന്നും വന്നീനില്ല വരുമ്പോ വരാ പോകുമ്പോ പോവാ അങ്ങനെയായിന്നു
ടീച്ചർ എന്താ പറയാ ടീച്ചർ കണ്ടൊക്കെയാണ് ഇപ്പം മാസം ലാസ്റ്റ് ഓരോ കുട്ടികൾക്കും ഹാജറാ ആർകാണോ കൂടുതല് ഓൽക്ക് ആ എന്താ സമ്മാനം ആഹ്
ആ പിന്നെ പറഞ്ഞാല് ഇത് ഇപ്പൊ ഫുഡ് ഒന്നും കൊണ്ടുവരാ പറ്റൂലല്ലോ കുട്ട് അംഗലവാടി കുട്ടികളെ ഭക്ഷണങ്ങളൊന്നും കൂടി കൊണ്ട് വരാൻ പറ്റു
ആഹ് പറ്റില്ല പറ്റില്ല ആ ഇപ്പൊ ഉപ്പ്മാവും കാര്യങ്ങളും ഒന്നുമില്ല പണ്ട് അതൊക്കെ കൊണ്ട് ആഹ് പണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു
ഇമ്മീറ്റ് ഹജ്ജിന് പോയി വന്ന വിശേഷങ്ങളൊക്കെ എന്തൊ എല്ലാരും
ഉമ്മ ഇപ്പം ആ രാത്രിയാണ് വന്നത് എന്നാപ്പൊ നാത്തൂനും കുട്ടി അതേമാർക്ക് ഓല് വരട്ടെ പറഞ്ഞ് ക്കാണ്ട് ഇപ്പോള് ഓള് ഇവിടെ നിർത്തി ചെയ്തു ഓള പറഞ്ഞേച്ചാൽ മതി ഇപോക്ക് മുട്ടായി വേണം പൊട്ടിച്ചണം പെ പെട്ടി പൊട്ടിച്ചാണം
ആഹ്
അങ്ങനെയൊക്കെ പറഞ്ഞ് നിക്കാ അപ്പൊ നാത്തൂനും കൂട്ടികളോളെക്കെ വരട്ടൊരന്ന് ഓല് വന്നിട്ടില്ല ഓലക്ക് ഇപ്പം ഇന്ന് സ്കൂളുണ്ട് അപ്പം ഇന്നത്തെ സ്കൂള് കഴി ആഹ് ഇമ്മ ആഹ് ഹജ് ഹജ്ജിനോറ്റക്ക ആഹ് ഇബെട്ന്നൊറ്റക്ക്. ട്ടാണ് പിന്നെ അവ്ട്ന്ന്.
ഉണ്ടയ്നോ?
അയ ഇല്ല അറിണേ എഹ് ആ വീടിന്റെ അപ്പറത്ത്ത്തെ അല്ലാ വീടിന്റെ അപ്പർത്ത്ത്തെല്ല കൊർച്ച് അടുത്ത സ്റ്റോപ്പത്തെ അവ്ട് ത്തെ താത്തൊക്കെണ്ടായിര്ന്നു പിന്നെ അങ്ങനെ ഓല് പോയി കമ്പ്നി ആയി.
ഓല് ഗ്രൂപ്പില് ഗ്രൂപ്പില് പോയിട്ടുണ്ടാവൂല്ലേ ഇപ്പത്രെ ഹജ്ജിന്? ക്കെത്രെപൈസ?
ഹജ്ജ്‌ന് ഇപ്പം ഇമ്മാക്ക് നാലര നമ്മള അവ്ടെ കൊടുത്തു പഷെ പിന്നീട്. കയ്യില് ഒരു അയ്മ്പേനായ്രൊക്കെ കയ്യില് പിടിക്കണം. കാരണം അവ്ട്ത്തെ ചെലവിൻ അല്ലല്ല അവടെ ഞമ്മക്ക്. ഇപ്പോ ഫുഡില്ലല്ലോ പണ്ട് ഞമ്മള് എന്താറയ പച്ചക്കറി കാര്യങ്ങൾ അരി മുതൽച്ചെ കൊണ്ടോവലെയ്ന്നു. ഇപ്പം അവടെ പലർക്കും തീപ്ട്ത്തം അങ്ങനെയൊക്കെണ്ടായിട്ട് നപോല് എന്താട്ടി. പിന്നെ എന്താവ്ടെ. ഫുഡ്ണ്ടാക്കലില്ല അപ്പം നമ്മള് ഓരോ ന്നെരം നമ്മള് പൈസൊട്ത്ത് വാങ്ങണം ഫുഡ്.
അല്ല അപ്പൊ ഓലീ കൊണ്ടോണ പാക്കേജിൽ ഇതൊന്നും പെടൂല.
ഇല്ല ഇല്ല ഇല്ല ഇല്ല അപ്പൊ ഫുഡോന്നും പെടൂല. ഓല് ഫുഡോന്നും പെടൂല. ഓൽക്ക് ബെഗ് മുതൽച്ചെ ഞമ്മള് വേറെ വാങ്ങണ്ണ്ട മഫ്ത ബെഗ് അതൊക് ക്കെ വാങ്ങണം മറ്റേത് പർഞ്ഞാല് ന്നമ്മള് ഉംറക്ക്.
ആഹ് മറ്റേ.
ആഹ് ഉംറക്കൊക്കെ ആവുമ്പോ പെട്ട് ആഹ് ഓല് ബെഗും കാര്യങ്ങളും. ക്കൊല് ഞമ്മക്ക് തെരും പക്ഷെ ഇത് ഞമക്ക് തെരൂല ആഹ് ഇതെന്താച്ച് ആഹ് ഞമ്മള് സ്വന്തയ് പിന്നൊലൊരു റിബണ് തെരും. ഇന്ന്ട്ട് അത് അമ്മള ആഹ് മൊഫ്തമ്മെ അട്ച്ച അപ്പൊ പിന്നെന്താ ഒഹ് ഒരാ ആഹ്. ആഹ് അറിയാൻ ഒരേ ഗ്രൂപ്പാണെന്ന് അറിയാൻ വാണ്ടിട്ട്. അങ്ങനെ മറ്റത് മൊഫ്തമല്ലാണോല് ഗ്രൂ പ്പറിയിച്ച ഒര് കൊ കളറ് മൊഫ്തായാവുമ്പം. ഇത് ർഞ്ഞാലും. പലെ ആൾക്കാര് ഒരാളെ കീയില് കൊർച്ചാക്കിയാണ്ട് അങ്ങനെക്കെ. ഓൽ സെറ്റെയ്തക്കാണ് അപ്പൊ ഒര് നേതാവ്ന് അപ്പൊ ഈ അപ്പൊ ഈ ആളെ ൻതാ ഈയാളെ. കീയില്ള്ള ആൾക്കാരേ റിബണോക്കെ ഒരു കളറ്. കൈയ്യുമ്മലും ബെഗുമ്മലും മൊഫ്ത്തമ്മലും ഒക്കെ അമ്മള് എന്താ ആഹ് ആഹ് അങ്ങനെ ആക്
അല്ലന്ന്ട്ട് ഓല് റൂമ്ക്കെങ്ങനെ അവടെ വേറെ റൂമ്ട്ത്ത് നിക്കാക്കാരം.
അക്കൊല് കൊട്ക്കും റും. ആഹ് റൂമും പിന്നെ മിനായിക്ക് ഇമ്പട്ക്കൊക്കെ പോവാള്ള വണ്ടികള് അത് ദ ക്കൊല് ഏർപ്പെടുത്തി കൊട്ക്കും ആഹ് ആഹ് ആഹ് അങ്ങനെ കൊട്ക്കും. പിന്നെ ഞമ്മളെ റിസ്കില് ഉംറക്ക് പോകുമ്പോ ഞമ്മള്. ഏഹ് ആഹ് പോവണം തോന്നും. എന്തെ ഓൽപ്പോ ആഹ് ന്നാപ് പ്പീസ്ത്തിനെന്നു പ്പോ ന്നാപ്പീസായി.
ആഹ്.
ഉം ന്നാ ന്നാപ്പീസായി.
ഒര് വല്ല്യാര്ന്നാളിന്റെ എത്രിസം മുന്നെ പോക?
ഓല് എഹ് അയ്ന് ചെലൊര് നേരത്തെ പോണോല്ണ്ട്. ഏപ്രിലൊക്കെ പോയ് ഏപ്രിൽ പോയോല് ഫസ്റ്റ് എർങ്ങും ഉം ഹെജ്ജ്‌ കഴിഞ്ഞെക്കെ എർങ്ങും. ഇമ്മ ലാസ്റ്റക്കാ പോയിനത്.
ആഹ് ഉം.
അപ്പൊ പിന്നെ എന്താ? അപ്പൊ വൈകീട്ടാ വന്നത് ഇമ്മാണ് ലാസ്റ്റത്തെ ട്രിപ്പ് ഫസ്റ്റ് ഒക്കെ പോന്ന്.
ഉം ആ ഓരോരുത്തർക്കും ഓരോ ഇതാ തോന്നുംല്ല ആദ്യം പോണല്ലോ ആദ്യം വരും പിന്നെ പോ
ഇളച്ചൻ ഉണ്ടായി അപ്പൊ ഇളച്ചന്റെ കല്യാണം കഴിഞ്ഞൊക്കാ പോയത് കല്യാണം കഴിഞ്ഞ എഴുസം കഴിഞ്ഞേക്കു പോയി ആഹ അപ്പൊ എളേച്ഛൻ ആ ഓൾണ്ട് ഓളു ഞാനും നു നിന്നീനത് ഒപ്പം നിന്നീനത്
ആഹ്
ആഹ് അപ്പൊ
എന്നിട്ട് ഉമ്മാക്ക് പോയിട്ട് ക്ഷീണൊക്കെ ഉണ്ടോ?
ക്ഷീണ ഏഹ് ക്ഷീണൊന്നുല്ല പിന്നെ നോമ്പ് നോമ്പല്ലേ അയിന്റെ ഒരു ബുദ്ധിമുട്ട് ആഹ് നോമ്പിടുത്തിട്ടുണ്ടാവും ആഹ് നോമ്പിടുത്തിട്ടുണ്ട് ആഹ് പിന്നെ ഇളച്ചന ഇളച്ചി ഓലൊക്കെ നോമ്പ് ഉണ്ട് ഞാൻ ഇനിക്ക് പറ്റാത്തണ്ട്
ആഹ അങ്ങനെപ്പനിയിപ്പോ എന്തെങ്കിലുക്കെ നാലുമണി ആവുമ്പോണ്ടാക്ക
ആഹ നല് മണിയാപ്പ ഉച്ചക്ക് ഉച്ചക്ക് ചോറുണ്ടാക്കിപ്പോ പോര ഞ്ഞു ഞ് നാല് മണിക്കത്തേക്കും ഞാൻ തന്നെ ഇറങ്ങണം.
ആഹ് ഇളെച്ചി ഉണ്ടാവൂലേ ഒപ്പം നിക്കൂലേ
ആ നിക്കും നീ ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ കുട്ടി നോക്കി തരലാണ് ഇപ്പ ഇത് വരെ ആയിട്ട് ഇനി- അപ്പ ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ കൂട്ടിയെ നോക്കും അപ്പോൾ അടുപ്പത്തേക്ക് സഹായിക്കും ഓള് അടിച്ചോരി തൊടക്കും ഓൾക്ക്‌ ഒളിഞ് പി ജി ക്ക് കിട്ടീക്കണേ മ എന്താ കോളേജിലെ അപ്പൊ ഒന്നാം തീയതി തോട്ട് പോവലോടങ്ങും
കിച്ചൺ ഡ്യൂട്ടിക്കെ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂല്ലേ
ആഹ് കിച്ചൺ ഡൂട്ടിയൊക്കെ പഠിച്ചു ഞാൻ തന്നെ ഫുള്ള് ഇപ്പള പഠിച്ചുണ്ടാക്കിയേ അപ്പ പിന്നെ ആർക്കു എനിക്ക് രണ്ട് കുട്ടികളാണ് ഒന്നിന് മൂന്ന് വയസ്സും ഒന്നിന് ഒരു വയസ്സും
ഔ നല്ല നോക്കാൻ നല്ല എടങ്ങറ
ആഹ് നോക്കാ നല്ല ഇടങ്ങേറാണ് അതെ ഞാൻ പറയല് അങ്കണവാടി പറഞ്ഞക്കലാണെങ്ക ഇപ്പോ എന്താ പറ അംഗനവാടി രാത്രി കൂടി ഉണ്ടായിക്കണമെങ്കിൽ വിചാരിക്കൂ ഞാൻ ചെലപ്പോ പ്പം അതിന് ഇബൾ ഭയ- ങ്കര വികൃതിയാണ് ചെറുതിന്നു ഓക്കു ഇങ്ങട്ട് ഓള ആ ചെറുപ്പത്തിലെ ഇപൻ വന്നതിനോടുള്ള- ഓക്കൊരു എടങ്ങാറാണ്
ആ ഓ ഓലോ ആ ഫ്രീടം പോയി കിട്ടിയതാണ് ഓർക്ക് കിട്ടേണ്ട സ്നേഹവും കാര്യങ്ങളും ഇതിനുമപാടെ കൊടുക്കല്ലേ
ആഹ് ഓക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര ഇടങ്ങേറാരുന്നു ആ എടങ്ങേറ് ഓൾ ആ മാനസികത ഓള് കാട്ട് കുട്ടിനെ കാട്ടിങ്ങാണ്ട്
വികൃതിയാട്ടും ല്ലേ
വികൃതി കാട്ടികാണ്ട് വള്ളടുത്ത് ഒഴിക്ക വടിയെടുത്ത് അടിച്ച് അങ്ങനെ ക്കാ അതൊക്കെ ആയിട്ട് കുട്ടി കാണിച്ചു ആ നോക്ക് കണ്ണണ്ട് തെറ്റി കഴിഞ്ഞാൽ കുട്ടിനെ വന്ന് കടിച്ചാ പള്ളമ്മ കേറി നിക്ക- ക്ക അങ്ങനത്തെക്കെ ട്ടലേന്നു.
ആഹ്
ഇപ്പോ ഇപ്പോ കുറച്ചൊക്കെ ഓൻ ഓളോ ആയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇപ്പൊ കുറച്ച് ഇങ്ങനെ ലെവലായി വരുന്നുണ്ട്
അവർക്ക് കുട്ടികള് വലുതാ തോറും സ്നേഹം കൂടും
സ്നേഹം കൂടും പക്ഷെ ദ് ഭയങ്കരായിരുന്നു നമ്മള് ഈ വടിയോക്കെ കൊണ്ടുവന്ന് ആണ്ട് അടിച്ചലായിന്നു കുട്ടിനെ കാണുമ്പോത്തിന് ഓല്ക്കങ്ങട്ട് ഒരു ദേഷ്യവും നമ്മളെ ദേശ്യം സങ്കടം കൂടി കൂടുമ്പോ ആ പറഞ്ഞാലും മ ഓള ആദ്യം ഒരു പൊട്ടിതെറിള്ള ടൈപ്പെന്നു എല്ലാ പൊട്ടിത്തെറിള്ള ടൈപ്പയ്ന് അപ്പളെ എല്ലാവരും പറയണ എങ്ങനെയാജ്ജ് നോ ങ്ങനെയ നോ ഓള ഓള പൊട്ടിതെറിയണ്ടിട്ട്ന്ന എന്നോട് എല്ലാവരും ചോദിക്കലിണ്ടായിനു എങ്ങനെയ ജ്ജ് ഇബള നോക്ക ക്കല് നോക്കല്
ആഹ് കുട്ടികളെ ചെറിയ കുട്ടിയളല്ലേ കാരണം എല്ലാതും കിട്ടി വളർന്ന കുട്ടികൾക്ക് പെട്ടെന്നൊന്നുമാസെപ്റ്റ് ചെയ്യാൻ പറ്റു
ആഹ് സാധാണ് ഓളര്ഞ അങ്ങനെ കൊണ്ട് നടന്നതയിനി പിന്നെ പെട്ട നങ്ങട്ട് ഇബനങ്ങട് പ്ലാനഡ് ആയിട്ട്ണ്ടായതല്ലാ അപ്പൊ പിന്നെ ഞമ്മള് വിചാരിക്കാതെ ങ്ങനെ ആയതാ അപ്പൊ പിന്നെ ആഹ് പഠചോൻ തന്നതാണ് അപ്പൊ പിന്നെ അവ പിന്നെമ്മ
ഇനിയക്കാ നേ ഒരു ചിരീം കളിയും തുടങ്ങാത്തന്നെനിക്ക് സ്നേഹം ഉണ്ടാവേ മറ്റേത് പറഞ്ഞ ചെറിയ മറ്റേതറഞ്ഞ നമ്മള്ചെറിയ കുട്ടിയക്പോ നമ്മള് ഓലെ നല്ല നോക്കൂലേ
എങ്ങനെച്ചാല് എന്താ പറയാ ഓള് ഇപ്പ ടോമാചറി പോലെയാണ് ഓള് കാ ട്ടുകയാണെങ്കിൽ ഓള അങ്ങനെ കാട്ടും പക്ഷെ ഓലെ വേറൊരാെ കാട്ട ഓനെ വേറൊരാെ കാട്ടിന്നത് തോൽക്ക് പറ്റുല റ്റൂല ആഹ് അങ്ങനെയാണ് പ്രശ്നം ഇപോ ആഹ് ആയിക്കോട്ടെ